നം ചോർന്നോ.
ആഹ ചോറൊക്കെ തിന്ന്.
കുട്ട്യാളെവിടെ.
കുട്ട്യാള്ളൊക്കെ സ്ക്കുൾക് പൊയ്ക്കണ്. പിന്നെ അത് എന്തെങ്കിലും ണകടി എന്തെങ്കും ഉണ്ടാക്കും അല്ലെങ്കിൽ ബ്രെഡോ അങ്ങനെ എന്തെങ്കും കൊടുക്കും.
ഉം.
അയ്ന് ഫർണിച്ചാർ കൂലിപ്പണിയാണ്.
ഏ ചോറന്നാവരലില്ലേ.
ഞാൻ എന്റെ വീട്ടിലാണെ ഒരു ചെറിയ ഓപ്പറേഷൻ കഴിഞ്ഞിക്കാണ്ടേ.
ഏ എന്താ പറ്റിയ.
അത് അണ്ടാശയത്തിലൊരു മൊഴണ്ടായിട്ട് കണ്ട് എടുത്ത് കളഞീനി. അപ്പൊ മൂന്ന് മാസം റസ്റ്റ് പറഞ്ഞിക്ക്ണ്. മൂന്ന് മാസം റസ്റ്റ് പറഞ്ക്ക്ണ് ഉം.
പിന്നെ ഇനിയെന്നാ ഡോക്ടറെ കാണിക്കാൻ പറണോ.
ആ ഞ് എട്ടാതീ കാണിക്കാൻ പറഞ്ഞക്ക്ണ് അപ്പൊ കാണിച്ചിട്ട്.
എന്തൊക്കെ.
നാല്കുട്ട്യേളുണ്ട് രണ്ട് പെണ്ണും രണ്ട് രണ്ടാണ്ണും. പ്ലസ്ടു കഴിഞ്ഞിക്ക്ണ് വല്യ മോള്. രണ്ടാമത്തോള് ഒമ്പതിലാണ് മൂന്നാമത്തെ ആറിലാണ്. ചെറുത് ഒന്ന്ലാണ്. ഓര് മൂത്തച്ചിന്റെ അടുത്താണ് പിന്നെ വല്യ മോള് നോക്കും. അങ്ങനെ കയ്യണണ്ട് പിന്നെ വീട്ടിൽന്ന് കൊ സാധനൊക്കെ കൊണ്ടോയി കൊടുക്കും അങ്ങട്ട്.
ഏഹ്.
അങ്ങനെ ഒറ്റക് കയനിണ്ട് പിന്നെ അവടെ ഉമ്മാക്ക് സുഖല്ലേ.
പിന്നെ
ഇല്ലേ ഇപ്പ മഴയില്ല ഇന്നലെ നല്ല മഴയാണ്
ഏഹ് എന്നിട്ട് അൻ്റെ വീട്ടില ആരാ നോക്കാൻ ഉള്ളെ അന്നെ
ഇവിടെ നാത്തൂനും ഉമ്മിയൊക്കെ ഉണ്ട് വേറെ പോയേക്കണ് അവൾടെ വീട്ടിൽ പോയേക്കണ്
ആ നിങ്ങളാരും ഇന്നു ഇവിടെയില്ല
ഇല്ലേ ആഹ് ഇപ്പൊ മരിച്ചിരിക്കണ് ഇപ്പ മരിച്ചിട്ട് രണ്ട് വർഷമായി നിങ്ങള്
എന്താ കറി
കറി മീൻകറി നിങ്ങൾ ചോറിണ്ടോ കഴിക്കാൻ ആ സാധാ ഭക്ഷണൊക്കെ കഴിക്കാൻ പറഞ്ഞേക്കണ് അപ്പ അങ്ങനെ കഴിക്കുന്നുണ്ട് ചെറിയൊരു ചുമ ഉണ്ട് അപ്പൊങ്ങനെ സ്റ്റിച്ചിന്റെ അവിടെ ഒരു വേദനയാണ് ചുമക്കുമ്പോ ഇല്ലേ അതിന് കാണിക്കണം കാ ച്ചാൻ പോയിട്ട് പറയണം ഡോക്ടറോട് റിസൾട്ട് കിട്ടണന്ന് ചെല്ലാൻ പറഞ്ഞതാണ്
ആഹ് പിന്നെ റിസൾട്ട് എന്ത് എന്തിന്റെ റിസൾട്ടാപ്പൊ
ആഹ് അത് മോയന്റെ ഇത് കൊടുത്തയച്ചതേ അപ്പ അയിന്റെത് കിട്ടണം ആ കിട്ടിയിട്ടാണ് ഇനി മരുന്ന് തരുള്ളു അപ്പ മരുന്ന് മരുന്ന് കിട്ടിയിട്ടില്ല
പിന്നെ ഓലൊന്നും എപ്പഴും വരും ഒന്ന് ചോറുന്നാൻ വരുവോ ഉച്ചക്ക്
ആഹ് ഉച്ചക്ക് ആഹ് ചോറ് ഉണ്ണാൻ വരും അപ്പൊ താത്താന്റെ അവിടെ അവിടെ അവിടെക്കരാം കല്യാണം കഴിഞ്ഞോടത്ത് ഉം രണ്ട് രണ്ട് മൂത്തേച്ചിയളും ഒരു ഇളച്ചി രണ്ടു നാത്തൂമാരും ഉമ്മാക്ക് സുഖല്ലാതെ കിടക്കാണ് ഇപ്പ ഉമ്മ ഹജ്ജക്കെ കഴിഞ്ഞ് വന്നതേന് ഇപ്പ സീരിയസേനി മലബാറില് മലബാറില് അഡ്മിറ്റ് ആനി
ആഹ് എന്ത് പറ്റിയത്
അതിപ്പോ കിഡ്നിക്ക് നീരായിട്ടേ അപ്പപിന്നേ ഇപ്പ അവിടെ പെങ്ങന്മാരുണ്ട് ഹസ്ബൻ്റിന്റെ പിന്നെ അവൻ പോയി നിക്കും രാത്രിയൊക്കെപ്പ രാത്രി ഉറക്കില്ല അറിയുന്നുണ്ട് രാ അപ്പങ്ങനെ ഉം ഉം
മൂത്താച്ചി ആളോ നിക്കൂലപ്പൊ
മൂത്തേച്ചി ആഹ് വലിയ താത്ത നിക്കലുണ്ട് രണ്ടാമത്തെ താത്ത അങ്ങനെ മാറി ഇങ്ങന നിക്കലാണ് എല്ലാരും അ ആദ്യം ഫസ്റ്റിൽ എല്ലാവാരും ഒപ്പം നിന്ന് ഇപ്പ അങ്ങനെ മാറി നിൽക്കലാണ്
ഉം മാറിയങ്ങ് നിന്നാ മതി എന്നാ പിന്നെ പിന്നെ അപ്പൊ ഉമ്മ ആരടുത്താണ് നിക്കണെ
ഇതാണ്
ഉം ഓ അവിടെ ഇളേച്ചിക്ക് കുട്ടികളില്ലേ അപ്പൊ
ആഹ് ഇളച്ചിക് നാല് കുട്ടികളുണ്ട് നാലും പെൺകുട്ടികളാണ്
നാത്തൂമാർക്കും തന്നെ
നാ ആഹ് നാത്തൂമാർക്ക് നാത്തൂന് വലിയ നാ ത്തുന് പിന്നെ രണ്ട് മരുമകൾ ഉണ്ട്
ഉം
പിന്നെ ചെറുതിന്റെ ഹസ്ബന്റ് മരിച്ചേക്കണ് പാമ്പ് ക
പിന്നെന്തൊക്കെ
ആഹ് പിന്നെന്താ
മഴയിണ്ടോ
മഴ ആഹ് ഇന്നലെ നല്ല മഴയായിനി ഇന്നിപ്പോ മഴയൊന്നുമില്ല കേട്ടോ ഇന്നിപ്പോ വെയില് അവിടെ നിങ്ങൾ നിക്കണത്തോ ആഹ്
മഴ വരുന്നുണ്ട്
കുട്ടിയാള്ക്കെ സ്ക്
കു ഓൾക്ക് വലുത്പോയിട്ടില്ല ഇന്ന് കോളേജക്ക് പോയി ല് രണ്ടാമത്തത് ഓക്ക് എന്ത് ബർത്ത്ഡേ പാർട്ടി ഉണ്ടോ അതിന് പോയിക്കണ് ചെറുതുണ്ട് ഫോണമ്മല്
ഹേ
ഇമ്മണ്ട് അവിടെ സിറ്റൗട്ടില് പിന്നെ എന്താ പറയ വിജാരിച്ചേ ഞെന്താ രാത്രി എന്താ കഴിക്കല് ഭക്ഷണത്തിന്റെ എന്തേിലും പറഞ്ഞണോ?
ഭക്ഷണത്തിന്റെ സാധാ ഭക്ഷണം തന്നെ കഴിക്കാൻ പറഞ്ഞത് രാത്രി പിന്നെ ഫ്രൂട്ട്സ് കഴിക്കാൻ പറഞ്ഞണ് ഫ്രൂ്സില് ആപ്പളും നിയന്ത്രപായം കഴിക്കരുത് എന്ന് പറഞ്ഞണ്
ഉം
അല്ലാത്ത ഫ്രൂട്സ് ഒക്ക കഴിക്ക ക്കാ പിന്നെ പുളി അങ്ങതൊ അത് വയറ് ഒർക്കുപറഞ്ഞ ങ്ങാടവയർ ഇന്ന് പോകുമ്പോ അങ്ങനെതയ്ക്കാണ്ടാ അയ്ന് അതാ പറഞ്ഞ ആപ്പളൊക്കെ നല്ല സാധ അനാണതല്ലേ നമ്മളിപ്പോ ഡോക്ടർമാര് പറ ഉ നമ്മള് ഡോക്ടർമാരെ പറഞ്ഞിട്ടില്ല ആ ഡോക്ടർമാര് പറഞ്ഞിട്ടില്ലേ ഇപ്പ നമ്മള് ആപ്പിള് നല്ലതല്ലേ തി പറഞ്ഞന്നോണ്ട് ട്ടോ ഉ അപ്പളും നീന്ത്രപ്പാഴം തന്നെ നല്ലോണം കൊണ്ടരന്നേ
ആം
അതൊക്കെ തന്നെ ഇപ്പൊ കുട്ടിയക്കന്ന കൊ ഉ അതാണ് ഇങ്ങന്ന് കുട്ടിയക്ക് കൊടുത്തേച്ചന്ന്
എന്നിട്ട അങ്ങനെ ആരെടുത്ത കൊടുത്തയ് ചെ ഇപ്പോ?
അതാങ്ങളുടെ മോന്റെ അടുത്ത ഓന്ഇപ്പോൊക്ലാസ്ണ്ട് മമ്പാട് മമ്പാട് കോളേജിലാണ് അപ്പൊ കോളേജക്ക് ഒന്ന് പോയിട്ടില്ലന്ന് ലീവാണ്. അപ്പൊ ന കൊ കൊണ്ടുപകാനായിട്ട് പോയതെനീ അത് കൊണ്ട പോയി കൊടുത്ത് അത്ത് കുട്ടിനെ സ്കൂള സ്കൂളിലക്ക ആക്കി കൊടുത്തു പോന്ന് ഓന്
ഉ അപ്പൊ അങ്ങനെ ആക്കും ഓര്ക്ക് പിന്നെഞ് എന്താ അപ്പൊ ചോറൊക്കെ എവ്ടുന്ന കിട്ടാ
ചോറ് താത്ത വെച്ചോക്കെ മേലെ നരത്തനണ വീട മൂത്തച്ച്ചിന്റെറെ ആക്ക ഉം ആപ്പ താത്ത ചോറക്കെ ഉണ്ടാക്കി പിന്നെ മോളും അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നു രാവനി ഉപ്പുമാവേനീന്നൊക്കെ പറഞ്ഞു രാവിലെ
ഒക്കെല്ലാം ഉണ്ടാക്കാൻ അറിയോ?
ഉം
കല്യാണ ഉണ്ടാക്കണ്ടന്നിട്ട്‌
കല്യാണം ഉണ്ടാക്കാൻ സമ്മയച്ചന്നല്ലോള് ഇരുത്തിമൂന്ന് വയസാട്ടെ ഞാൻ പഠിച്ചെ എന്തേും ജോലിയായിട്ട്ത് കല്യാണം ഉണ്ടാക്കണ പറയുന്നു
പിന്നെ രണ്ടാമത്തതോ?
രണ്ടാമത്തെ പിന്നെ ഒമ്പതിലല്ലേ അവളപ്പോ ട്യൂഷന് പോ ചേർത്തിരിക്കുന്നു രണ്ടു മാസം പോയി കോട്ടയംനാണ്ട് ഇപ്പൊ സിലബസ് സിലബസ ഒക്കെ മാറിയതല്ലേ? അപ്പ അങ്ങനെ ചോദ മോനും മൂന്നാമത്തെവനും ചേർത്തിക്കുന്ന സ്കൂളാണ്ട് ഇവിടെ വീടിന്റെറെ അടെ ഒരു ടീച്ചറുണ്ട് അപ്പോ അവനും പോകലന്റെ ഒരു മണിക്കൂറ്
ഉം ചെറുതും
ഉ ചേർത് പിന്നെ അവിടെ വീട്ടില് ഇണ്ടാവും കളിച്ചാന്
ഉ പാടത്തക്കൊന്നും പോവണ്ടഎന്ന് പറയോൺടി മാഴല്ലേ? എല്ലോർത്തും എല്ലാ അസുഖങ്ങളും ഇല്ലതാണ്
എന്നാള് അതേമാതിരി പാടത്തത്ത് കൂടെ ഓല് മരുന്ന് അടിച്ചിന ഓട്ടർക്ഷീൽ ഇട്ട ഇങ്ങനെ വന്ന കാണ്ട് പോക ഇങ്ങനെ പോണ് അപ്പൊ എന്തൊക്ക ഒരു പോകന്റെ ഭാര്യ മാ അടച്ചായി പിന്നെ കൊതു ആഹ കൊതുകിന്പേരും പോക ക ഒരു വാസന അങ്ങനെ മണക്കുന്നുണ്ട് അപ്പൊ അത് ഇതും ആഹ ഡങ്കിപ്പനി അങ്ങനെ ഓരോ പനി ഇതള്ളല്ലേ അപ്പൊ കുട്ടികള് ആയില്ക്ക്റങ്ങീട്ടേ അങ്ങനെയൊക്കെ
പിന്നെന്തൊക്കെ
പിന്നെ എന്താന്നട്ട് ഭക്ഷണം കഴിച്ചില്ലേ
ഉ ഭക്ഷണം കഴിച്ചങ്ങനെ
ചെറുതിനെ ചേർത്തില്ലാ
ഇല്ല ഓളെഞാ അടുത്ത കൊല്ലം ചേർത്താ ന്നു വിചാരിച്ചാണ്ട്
ഉം
പിന്നെ എന്തൊക്കെയാണ് വിളിക്കലുണ്ട് രാവിലെ വിളിച്ചോളു അല്ലാത്തപ്പോ സമയം ഉണ്ടാവല്ലോ വിളിക്കാന് പോയിട്ട് ഇപ്പ മൂന്നാംതിയതി പോയിട്ടുള്ളൂ ഈ മാസം കഴിഞ്ഞ മാസംഈ മൂന്നാംതി ആകുമ്പം ഒരു മാസംആകും
ആ മോളത്രീയിലാ
ഒളിപ്പോ
ആ എവിടെ ആ സ്ഥലം പറയണ്ട ഉം എന്നാ പിന്നെ അല്ലേ ആഹ ആയിക്കോട്ടോ
ഉം
അല്ല പത്തിന്റ് ആയിക്കണോ മാളുമ്മാ
എട്ട് മിനിറ്റ് ആയിട്ടുള്ളൂ വക്കല്ലി എട്ട് മിനിറ്റ് ആയിട്ടോള്ളൂ പറഞ്ഞൂടി